ഹലോ
ഹലോ എന്തെ കെ വിശേഷങ്ങളൊക്കെ എന്താണ് പരുപാടികളൊക്കെ
ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോണ്ട് ഇരിക്കാണോ ഹലോ ഭക്ഷണം കഴിച്ചോണ്ട് ഇരിക്കാണോ എന്തൊക്കെ ഉണ്ട് സ്കൂൾ ഒക്കെ തുറക്കാറായി ഇല്ലേ സ്കൂളൊക്കെ തുറന്നിട്ട്‌ എന്തൊക്കെ ആണ് പരിപാടികളൊക്കെ കുട്ടികൾക്കൊക്കെ പുസ്തകോം ബാഗൊക്കെ വാങ്ങിയോ പിന്നെന്താ എ ബാഗും ബുക്കൊക്കെ എല്ലതും റെഡി ആയോ സ്കൂള് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളു ഏ
ആ ഹേ ബാഗ്ഒക്കെ വാങ്ങി മക്കൾക്കൊക്കെഉള്ള ബാഗ് വാങ്ങി പുസ്തകഒക്കെ വാങ്ങി പിന്നെന്താ ഏ സ്കൂലോക്കേതുറക്കാറായിന് പിന്നെന്താ മം പെരുന്നാളൊക്കെ അതിന്റെകൂടൊക്കെ വരുന്നുണ്ടല്ലോ പിന്നെ സ്കൂളിൽത്തെ പുതിയ സ്കൂളൊക്കെ അഡ്മിഷനൊക്കെ അയിതുടങ്ങി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എ വെക്കാഷന് ഒക്കെ എവിടേക്കെങ്കിലും ടൂർ ഒക്കെ പോയോ നിങ്ങള് ഞങ്ങള് ടൂർ ഒക്കെ പോയി വന്നു ഞങ്ങള് ഏഹ പുറത്ത് പോയി ടൂർ ഒക്കെപോയിട്ട് വന്നിട്ട് കൊറച്ചു ദിവസങ്ങളൊക്കെകഴിഞ്ഞ് വെക്കേഷനില്നമ്മക്ക് ഒക്കെയടിച്പൊളിച്ഛനൊക്കെ വിചാരിചിട്ട് ടൂർഒക്കെ പോയതാരുന്നു ഇങ്ങളോ ഇങ്ങള് ടൂർ ഒക്കെ പോയോ ഞങ്ങള് ഇനിയും വെക്കേഷൻ ഇനിയാടുത്തത് വെക്കാഷനിലെ വലിയ ടൂർഒക്കെനമ്മക്ക് പോകാൻകഴിയുള്ളു അതിനുമുന്നേഒന്നും നമുക്ക് വലിയ ടൂർ ഒന്നും പോകണ്കയുലലോനൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ വെക്കാഷനിൽഅന്നെ ടൂർ ഒക്കെ പോയിവന്ന ഇനി ഇപോം അവധി ഒക്കെ കിട്ടണഇങ്കിൽ സ്കൂളൊക്കെപൂട്ടിലൊക്കേവരുബോഴല്ലേ നമ്മക്ക് അവധിയൊക്കേകിട്ടുള്ളൂ അതുകൊണ്ടുഞങ്ങള് പോയിവന്നൂട്ടോ നിങ്ങള്പോയിട്ടുണ്ടായിരുന്നോ
അതെ അതെ സ്കൂളൊക്കെപൂട്ടി അടിച്ചുപൊളിച് ഞങ്ങളും അടിച്ചപൊളിച് ടൂർഒക്കെ പോയിവന്നു അ കുട്ടികൾക്കുള്ള പുസ്തകം ബാഗ് ഒക്കെ വാങ്ങിച് എല്ലാം വാട്ടർബോട്ടിൽ വെള്ളം എന്തെ ടിഫിൻ ബോക്സ്‌ അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ വാങ്ങിച്ച് കൊച്ചുണ്ട് എഹ് കുഞ്ഞാവ അവരെടെ സ്കൂൾക്ക് അവരെ നല്ദിവസകൂടി കഴിഞ്ഞിട്ടൊണ്ടങ്കിൽ സ്കൂൾക്കുപോവാറായല്ലോ പിന്നെന്തെക്കെണ്ട് നിങ്ങളൊക്കെ ആ ഞങ്ങളിവിടെ വെക്കാഷനിൽ ടൂർ ഒക്കെ പോയിട്ടുണ്ടയിന്ന് ടൂർഒക്കെ പോയത് അടിച്ചുപൊളിച് വന്നു ഞങ്ങളെല്ലാവരും കുടുംബക്കാരൊക്കെ മൊത്തത്തില് കൂടീട്ട അങ്ങനെ ടൂർ ഒക്കെ പോയിവന്നു ഒരുപാട്‌സ്ഥലങ്ങള് ക്കണ്ടു. നിങ്ങൾപോയിട്ടുണ്ടാരുന്നല്ലേ അപ്പോപ്പിന്നെ എന്താ ഞങ്ങള് പോയി ഒരുപാട് കാഴ്ചകൾഒക്കെ കണ്ട് വന്നു ഒരുപാട് ഒരുപാട് കാഴ്ച്ചകൾ കണ്ടു വെക്കാഷൻസമയതല്ലേ നിങ്ങൾപറഞ്ഞപോലെ ഞങ്ങളും പോയത് വെക്കേഷൻ സമയത്തന്നെ നമ്മക്കും പോവാനൊക്കെക്കഴിയുള്ളൂ മക്കൾക്ക് അവധിയുള്ളദിവസങ്ങളൊക്കെലെ നമുക്കും പോവാനൊക്കെക്കഴിയുള്ളൂ ആ അതുപോലെതന്നെ ഞങ്ങളും പോയിട്ടുണ്ടാരുന്ന് ഒരുപാട്‌സ്ഥലങ്ങളിലൊക്കെ ഞങ്ങള് ടൂർഒക്കെ പോയിട്ട് അടിച്ചപൊളിച് ബസിലൊക്കെപോയി ഒരുപാട് ഞങ്ങടെകുടുംബങ്ങളൊക്കെഒന്നിച്ച യായിരുന്നു ഞങ്ങൾ ടൂർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നത്
പിന്നെഎന്തൊക്കെയാണ് എവിടൊക്കെയൊക്കെയാണ് ഇങ്ങള് ആ പിന്നെന്താ സ്കൂളൊക്കെ തുറന്നിട്ട് സ്കൂളൊക്കെത്തോരന്നാപ്പിന്നെയൊന്നുല്ല വീട്ടിലിക്ക മക്കളോക്കെ സ്കൂളിക്കുപറഞ്യ്ക്ക വീട്ടിലിരിക്ക അവർക്ക് ഭക്ഷണം പാകംചെയ്ത്കൊടുക്ക അത്ര അത്തന്നെനിഉണ്ടാവുള്ളു എല്ലാവീട്ടമ്മ ജോലിക്കൊക്കെപോന്ന ആൾക്ക് ഞൻ ജോലിക്ക് പോവാലില്ല വീട്ടമ്മമാരൊക്കെയായിട്ടൊണ്ടങ്കിൽ അങ്ങനെ ആണല്ലോ മക്കള് രാവിലെ എന്നേറ്റിട്ട് മദ്രസ സ്കൂൾ ഇങ്ങനത്തെ സംഭവത്തിലഒക്കെ പറഞ്ഞയക്ക വീട്ടുജോലികൾ ചെയ്യ അംഗൻവാടി പറഞ്ഞയ്ക്ക അങ്ങനെയൊക്കെയുള്ള അതൊക്കെയേല്ലെയുള്ളു അല്ലാതെ ഇതായിട്ടുള്ള ഒരുപാട്കാര്യങ്ങളൊന്നും വീട്ടമ്മമാർക്ക് ഇണ്ടാവൂല്ലലോ വീട്ടൻമാർക് അതൊക്കെ ഉണ്ടാവുള്ളു പോവുന്നവർ ഓഫീസിൽ ബാങ്കിൽ ഉദോഗയസ്ഥൻ മാര് പിന്നെ എന്നും അടച്ചു പൊളിച്ചു പോകുന്നവര്കാണങ്കിൽ അങ്ങനെ പോവാം ടൂർ ദിവസം ടൂർ അവിടെ ഇവിടൊക്കെ സിനിമ അങ്ങനൊക്കെ കാണാൻ പോവാ എന്തെങ്കിലുകെ ആ അടിപൊളി ആയിട്ട് നടകുലേ വണ്ടിയൊക്കെ ഉണ്ടായാൽ നല്ല സുഗാണ് പിന്നനമ്മൾ നാട്ടിൽ ലി ചെയ്യണ ആണ് ങ്ങൾ ആയിട്ടുണ്ടങ്കിൽ നമുക്ക് പിന്നെ വീട്ടിലിരിക്ക വീട്ടമാർ വീട്ടിൽ ഇരിക്ക ഓല് ജോലിക് പോവാ അങ്ങനൊക്കെ തന്നെ ആണല്ലോ ല്ലെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയാണോ
അതെയതെ സ്കൂളുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീണ്ടങ്കിൽ പിന്നെ ജെ പരിപാടികളും കാര്യങ്ങളൊക്കെ അവർക്ക് സ്കൂൾ പറഞ്ഞേക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്സ അലെകലും ഒരുപാട് ജോലി തിരക്ക് പിന്നെ നമുക്കൊരു ഒഴ ഉണ്ടാവല്ല പിന്നെ അവർ വരണവരെ നമുക്ക് വീട്ടില് ഭക്ഷണ പാകം ചെയ്യ അങ്ങനെ ഇത ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് പോവില്ലല്ലേ പിന്നെ സ്കൂൾ പറഞ്ഞിട്ടെിൽ പിന്നെ ടൂറൊന്നും ആരും പോകില്ലല്ലോ ഏ ടൂറൊക്കെ പോലെ സ്കൂൾ അവധിയിലുള്ള ദിവസം മക്കളൊക്കെ ഒന്നിച്ച് പോണതന്നെയാണല്ലോ അതിറെ രസംണ്ടാവുക അതുകൊണ്ട് നമ്മള് അങ്ങനെയല്ലേ പോവുള്ളു ആ പിന്നെന്താ പിന്നെന്താ ഏ നിങ്ങളൊക്കെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ടെങ്കിലും ജോലിക്ക എന്തെങ്കി പോവാറുണ്ടോ ഞാന് ജോലിക്കൊന്നും പോവാറില്ല ഏ ഇവിടെ ജോലിയൊക്കെ ഏ എന്താ പറയാ നമ്മുടെ വീട്ടിൽ ജോലി തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഉണ്ടാവുമല്ലോ അല്ലാത്ത ജോലികളൊന്നും നമ്മക്കുണ്ടാവില്ലല്ലോ, ഏഹ് പിന്നെ നമ്മള് സാധാരണ ഒരു വീട്ടമ്മ, ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ഒരു വീട്ടമ്മയാണ്, ഏഹ് അപ്പൊ നമ്മൾ എന്താ ഏഹ് അവധി ദിവസങ്ങളിൽ മാത്രം ടൂറ് പോയിട്ട് കുട്ടിയൊളൊക്കായിട്ട് ഒന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങനെ വരാ അത്രൊള്ളൂ. ഇനി ഇപ്പൊ അതൊന്നും ഉണ്ടാവൂല ഇനിപ്പോ എന്താ പറയാ ഏ വീട്ടിലിരിക്കാ ഭക്ഷണം പാകം ചെയ്യാ, മക്കള് പറഞ്ഞേക്കാ വരാ, ഒരു നാല് ദിവസത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങള് പറഞ്ഞ പോലെ തന്നെ ഏഹ് സ്കൂളൊക്കെ തുറന്നല്ലോല്ലേ അപ്പൊ വീട്ടില് അങ്ങനെ ഒരു വർഷം അങ്ങനെ തീരും. അത്രയേ ഉള്ളു പിന്നെ എന്തൊക്കെ അടിച്ചു പൊളിച്ചു വീട്ടിലായാലും പൊറത്ത് പോയിട്ടാണെങ്കിലൊക്കെ അടിച്ചു പൊളിച്ചു ട്ടോ ഞങ്ങളെല്ലാവരും
അവധി ദിവസങ്ങളിലൊക്കെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ വെച്ചു കൊടുത്തു, അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു, പിന്നെ ടൂറ് പോയ സമയത്തൊക്കെ ഞങ്ങള് എല്ലാവരും കൂടീട്ട് അവിടെക്കെ ഫുഡ് അവിടന്നൊക്കെ കഴിച്ചു, അടി പൊളിയായിരുന്നു ട്ടോ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിച്ച് നല്ല അടിപൊളി എൻജോയ് ചെയ്തൊരു ടൂർ ആയിരുന്നു, ഫുഡ് ഇണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയാ ട്ടോ, അതോണ്ട് പിന്നെ മക്കക്കും കുടുംബക്കാർക്കും എല്ലാർക്കും എല്ലാരൂടി ഒത്തു ചേർന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ ഇണ്ടാക്കി കഴിക്കുമ്പോ അതൊരു വേറൊരു രസം തന്നെ ആയിരിക്കില്ലോലേ. നിങ്ങള അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂല്ലേ ഞാൻ അങ്ങനെയാണ് ട്ടോ, ഞാൻ അങ്ങനെ നോണ് ഫുഡ ഒക്കെ ഇണ്ടാക്കണ ഏറ്റവും സെറ്റ് ഒരാളാണ്, എല്ലാ ഫുഡും ഉണ്ടാക്കും ബിരിയാണി നെയ്ച്ചോറ് എല്ലാ ഏ കാര്യായിട്ട് നമ്മള് ഇണ്ടാക്കിയെടുക്കണത് നമ്മള് ചോറ് സാമ്പാറ് അങ്ങൻത്തെ കാളൻ തോരൻ ആളൻ ആന്നൊക്കെ പറയ മാതിരി അങ്ങൻത്തെതല്ല ഞാന് ഫുഡ് ഐറ്റംസില് നറയെ ചിക്കൻ കൊണ്ട് ബീഫ് കൊണ്ട് മീൻ കൊണ്ടൊക്കെ ഇണ്ടാക്കി എടുക്കണ വിഭവങ്ങളാണ് ട്ടോ അധികം ഇണ്ടാക്കി എടുക്കാ. അല്ലാത്ത വിഭ വിഭവങ്ങള് ആറിയായിട്ടല്ല അതിമക്ക് അങ്ങനെ ഒരുങ്ങിട്ടില്ല ഉം
ഞാനും അതുപോലെ തന്നെ ടൂറൊക്കെ പോയ സമയത്ത് നന്നായിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കി ഫുഡൊക്കെ ഏഹ് അത്യാവിശ്യ ഒക്കെ ഉണ്ടാക്കു ഒരുപാടൊന്നും ഉണ്ടാക്കിട്ടില്ലെങ്കിലും അത്യാവിശ്യക്കായിട്ട് ഇണ്ടാക്കി എടുക്കൂട്ടോ ഫുഡ്, പിന്നെ എന്താ പറയാ ഉം ആ ഞാന് സാമ്പാറ് ചോറും പിന്നെ അവിയെല് പിന്നെ പുളിശ്ശേരി എലശ്ശേരി അങ്ങൻത്തെ വിഭവങ്ങളൊക്കെ ഞാനും ഇണ്ടാക്കിയ എടുക്കാറിണ്ട്, അങ്ങൻത്തക്കെ എനിക്ക് നല്ല ഇഷ്ടാണ് അങ്ങൻത്തൊക്കെ സംഭവ മക്കൾക്കും നല്ല ഇഷ്ട്ടാണ് ട്ടൊ സാമ്പാറ് ചോറൊക്കെ ആയിട്ടുണ്ടെങ്കില് ഏഹ് ഇവിടുത്തെ എന്റെ മാ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാ, ബിരിയാണി, മന്തി അങ്ങൻത്തക്കെ ബിരിയാണി അത്രക്കാങ്ങട്ട് ഇഷ്ടല്യ മക്കൾക്കൊന്നും, മന്തി കബ്സാ അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടാണ് എൻറെ ആ മക്കൾക്ക്, അപ്പൊ ഞാന് അതും ഇണ്ടാക്കലിണ്ട് സാമ്പാ റും ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങള് അധികം ഉണ്ടാക്കല് സാമ്പാറായിട്ട് ഇരിക്കും ഉണ്ടാക്കി എടുക്കാ, ടൂറ് പോയ സമയത്ത് ഞാനും ഇതുപോലെ തന്നെ ഞങ്ങള് എല്ലാരും ഒരുമിച്ചിട്ടായിരുന്നു, അപ്പൊ ഞങ്ങള് എല്ലാരും ഒരുമിച്ചിട്ട് പോയിട്ട് ഞങ്ങള് നന്നായിട്ട് ഫുഡൊക്കെ നല്ല മാനേജ് ജ് ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ട് ഫുഡൊക്കെ ഏഹ് ഇണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ട്ടോ, പിന്നെ കുറെേ ഫുഡ് ഞങ്ങള് അവിടുന്ന് വാങ്ങി കഴിച്ചു, പിന്നെ ഞങ്ങള് ഇവിടുന്ന് വീട്ടിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന്, ബാക്കിയുള്ളത് ഞങ്ങള് ബസ് വെച്ചിട്ടിണ്ടാക്കി ഇതിലല്ല നമ്മള് പൊറത്ത് ആ റൂമില് വെച്ചിട്ടുണ്ടാക്കി ബസിന്ന് കഴിക്കാനൊക്കെ ഇണ്ട അങ്ങനെണ്ടാവൂല്ലോ ബസ്സിലൊക്കെ പോവണ സമയങ്ങള് ഒരുപാട് ദൂരത്തൊക്കെ ആവുമ്പോ നമ്മള് അങ്ങനെ പോവുമ്പോ നമുക്ക് ഒരുപാട് ഫുഡ് ഒക്കെ വേണ്ടിവരും ഒരുപാട് ആളുകളൊക്കെ ഇണ്ടാവുമ്പോ അപ്പൊ അങ്ങനെ ഒക്കെ ഇണ്ടാക്കിയിട്ടിണ്ടായിരുന്നു.
ആ അങ്ങനെയൊക്കെയാണല്ലേ അങ്ങനെ ത്തന്നെ നമ്മള് വാവതി കാലം നമ്മള് എൻജോയ് ചെയ്ത് അതഴിഞ്ഞാല് ഇനി ഇപ്പൊ സ്കൂള് തൊറക്കാൻ ഒരു നാലിസം കൂടി ല്ലേ അതിന്റെടേല് നമക്ക് പേ വേ ഏ അല്ലാത്ത സംഭവങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നും ചെയ്തു ഒരുപാട് സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ അതിന്റെ ഇടേല് വന്നു ഏ കുട്ട്യാളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു, വീടിനുള്ളിലും പൊർത്തായാലൊക്കെ എൻജോയ് ചെയ്തു, അങ്ങനൊക്കെ ചെയ്തുവല്ലോ എല്ലാർടേം അടുത്ത് മിങ്കിൽ ആയി കുട്ടികൾക്കുന്നും തന്നെ ഇനി ഇപ്പൊ സ്കൂൾകൊക്കെ പോവാനായിട്ട് ഒര് ഏഹ് രണ്ടു മാസത്തിന് ശേഷ ല്ലേ സ്കൂൾക്ക് പോണത് അപ്പയിന്റതായിട്ട്ള്ളെ ഒരീതൊക്കെ ഇണ്ടാവൂ ലെ ഏ എന്തായാലും അങ്ങനെയൊക്കെയാണ് കഥ, കാര്യങ്ങളൊക്കെ എന്നാ ഓകെ ട്ടോ ശെരി.